ഹലോ കേൾക്കുന്നില്ലേ? ഹലോ- ഹലോ- ഹലോ കേൾക്കുന്നില്ലേ? ആഹ് ഹലോ കേൾക്കണ്ല്ലേ? ഹലോ
ആഹ് ഇണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് എന്താവോ ബസ്റ്റ് കേട്ടിലെ എന്തൊക്കെണ്ട് വിശേഷം? എന്തൊക്കണ്ടവിശേഷം?
നല്ല വിശേഷാണ് എങ്ങനെ പോണു-
ക്ക കുടിച്ചോ ചായ കുടി
ഓ ചായ കുടിച്ചു.
മക്കളൊക്കെ സ്കൂളില് പോയോ? ഓഹ് വിടെചായ കൊ കഴിഞ്ഞു മക്കള് സ്കൂളിൽ പോയി തിരക്കൊക്കെൊന്ന് അമർന്നു.
ആഹ് ഒക്കെ.
എന്താ ഇന്നത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെണ്ട്?
ഇന്നത്തെ കാലാവസ്ഥ മഴയുള്ള മഴല്ല വെയിലുംല്ല അങ്ങനെ-
ആഹ് ഒരു മൂടി കെട്ടിയൊ ഒരു അവസ്ഥണ് അല്ലേ-
അതെ അതെ അവിടെ അങ്ങനെ-
ഓഹ് വിടെ അങ്ങനെ തന്നെണ് പൊതുവെ മഴ കൊറവാണല്ലോ- മഴക്കാല ആണെന്ന്ണ്ടങ്കിൽ പോലും മഴ നല്ല കൊറവാണ്- നമള് മരങ്ങളൊക്കെ വെട്ടിമാറ്റി അങ്ങനക്കെ ചെയ്തിട്ടാവാം. എന്താണാവോ മഴനല്ല കൊറവാണ്-
പിന്നെ ഇന്ന് എന്തായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് പൂളായിര്ന്നു കപ്പ
ആക്കെ
കപ്പയും മീകറിയും
ആഹ്
അ ആ നിങ്ങൾക്ക് എന്തായിര്ന്നു സ്പെഷ്യല്
ന്നമ്മളെ അവിടെ ഇന്ന് പത്തിരിയും തേങ്ങാപ്പാലു ആയിരുന്നു
ആ ലെ ഉച്ചക്കെക്കുള്ള ഫുഡുകളൊക്കെ റെഡി ആയോ ഉച്ചക്ക് എന്താന്ന് ഇണ്ടാക്ക്ന്നെ
നമ്മള് ഇന്നെന്താ കൊണ്ടുവരുന്ന അറിയില്ല ചിക്കൻാണെങ്കിൽ ചിക്ക കറിയും ചോറും വെ ക്ക മീനാണെങ്കിമീൻ കറി വെക്കണം എഹേ
ആണല്ലേ വിറകടുപ്പാണോ യൂസ് ചെയ്യണ് അതോ ഗ്യാസ അടുപ്പോ കറണ്ട് അടുപ്പോ
നമ്മള് ഗ്യാസ് തന്നെ യൂസ്ചെയ്ണ്
വെറക് അടുപ്പില്ല
ഇല്ല്യ ഇല്ല്യ ഉപയോഗിക്കാറില്ല ഇണ്ട് ഉപയോഗിക്കാറില്ല
വെറകില്ലാഞ്ഞിട്ടാണോ അതോ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ?
താല്പര്യല്ല നമ്മ എപ്പളെങ്കിലൊക്കെ ഉപയോഗിക്കുട്ടോ വല്ലപ്പോഴും
ആ ആ ആ വെറകുകള് വെറകില്യേ വിറകുകളൊന്നുംല്യേ
ആഹ് വെറക്ണ്ട്
അ അ ചെറിയ അണുകുടുമ്പായിരിക്കൂലെ
ആഹ് ആഹ്
ഉം അതോണ്ടാണ് പണ്ടൊക്കെന്ന് അർഞ്ഞാല്